ആഹ് ഉണ്ട് ഉണ്ട്
ആഹ് നമ്മൾ ഓൾറെഡി രണ്ട് കോള് ചെയ്തിട്ടുണ്ടല്ലേ
ആഹ് ഇന്നലെ വിളിച്ചല്ലേ
ആഹ് മോൻ ഇന്നും പോയില്ല അംഗൻവാടിയില്
ഇല്ല ഇന്നും ടീച്ചർ ഇല്ലാന്ന് തോന്നു
ആഹ്
ഇനി നാളെ പറ്റുള്ളു
ആഹ് അപ്പോഴ പിന്നെ ഇത് മോള് പോയോ
ആഹ് മോള് പോയി
പണിയല്ലാ ആയോ
പണിയാ ചോറും ഇന്തൊക്കെ ആയി തുണി കഴുകി കേറി ഇനി അവനെ കുളിപ്പിക്ക എവിടെലും ഒന്നും സൈഡ ആവ
ഇന്ന് വെയിലുണ്ടല്ലേ കൊറച്ച്
ചെറുതായിട്ട് ഇന്ന് രാവിലെന്ന് ചാറിപ്പോയി ഇപ്പൊ വെയല് വന്നു
ആഹ് ചെറുതായിട്ട് വെയിലൽ ഉണ്ട് എപ്പൊ വേണോ പ്രതീക്ഷിക്കാ
അതെ അതെ അതെ അതെ തു തുണി ഒന്നും മുറ്റത്തു ഇടുന്നില്ല ഇനി എനിക്ക് പേടി എപ്പഴ എപ്പോഴും ഓടി കയറാൻ വയ
വയ്യാ
മൺണ്ടെ സ്റ്റെപ്പിന് മൺണ്ടേൽ ഇടും വേണം പിന്നെ
ഞാൻ അതുകൊണ്ടൊരു ഷെഡ് തന്നെ കെട്ടി വെച്ചു കാരണം അതിലാകുമ്പോഴത്തേക്ക് വെയിയിലടച്ച് ഉണങ്ങുകയും ചെയ്യും
ആഹ് ഞ ഞാനൻ ങ്ങനത്ത സ്റ്റെപ്പിനെ മണ്ടല ഇട്ടേക്കന്ന പുറത്തേക്ക് ഇട്ടില്ല
അല്ലെങ്കിൽ പിന്ന മഴ പെയ്ത പിന്നെയും ഓടി കയറി പിന്നേ പറുക്കിയിട്ട് എല്ലാം ചെയ്യണ്ടേ താകുമ്പോ ആ കാറ്റും കൊണ്ട അവിടെ കിടന്ന് ഉണങ്ങിക്കോ
ആഹ് മോള് എത്ര മണിയാവുമ്പോ പോകും രാവിലെ
അവക്ക് എട്ടര ആവുബോ വണ്ടി വരും
എട്ടരവുബോ വണ്ടി വരും അടുത്തന്നെയാണോ സ്കൂള്
ആഹ് ഇചിരി പോണം ഉം
അപ്പൊ എന്തെങ്കിലും വണ്ടി അങ്ങനത്തെ എന്തെങ്കിലും പഠിച്ച്നാകില് കൊണ്ടാക്കി കൂടാരുന്നോ മക്കളാ
ആഹ് ഇവിടെ വണ്ടി ഉണ്ടായിട്ടും വണ്ടി അവിടെ കിടകെണ് പഠിപ്പിക്കണ്ടേ
നമ്മളെ പഠിപ്പിച്ചിട്ട് തരുവാണെങ്കിൽ പിന്നെ കുഴപ്പല്ല പഠിപ്പിക്കാന് ആർക്കും താല്പര്യം ഇല്ല
ആഹ് പോയി പഠിക്കാത്ത എന്ത ട്രൈവിങ് സ്കൂളില്
ആഹ് ഇവിടെ ഈ ചെറുക്കണ വിട്ടിട്ട് ഞാൻ എങ്ങനെ എവിടെ പോയി പഠിക്കാന
ഞാന് മോള അങ്കൻവാടി പോയ ടൈമിലാണ് ഞാൻ പോയി പഠിച്ചത് ഇളയാളെ അംഗൻവാടി പോയി ടൈമിൽ ആഹ് ആഹ്
ഞാനൊരു ജോലിക്ക് പോക്കോട്ടെ വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ ബോറടിക്കുക അങ്ങനെ എങ്ങനെയ കൊച്ചിന് അംഗലവാടി വിട്ട് കഴിഞ്ഞാല് എന്തിനെങ്കിലും കുറച്ച് നേരത്തേക്ക് ഞാൻ പൊക്കോട്ട ചോയിച്ചപ്പോ എഹ് എവിടെയും പോണ്ടന്ന് പറഞ്ഞു
ആഹ് അത് എന്റെ ഹസ്ബന്ഡും അങ്ങനെയാണ് എവിടെയും വിടത്തില്ല പിന്നെ ഈ വണ്ടി പിടിക്കാനൻ മക്കള സാഹചര്യം കൊണ്ട് നമ്മള് പഠിച്ചുപോയി ആഹ് പഠിച്ചു പോയി കാരണം അവർക്ക് നമുക്ക് ഇവിടെ മദ്രസ്സ് പള്ളിയിലൊക്കെ വിടണം അപ്പൊ ആ ഒരു സാഹചര്യക്കെ കൊണ്ട് രാവ ബസ് വരുമ്പോ അഞ്ച് മണിയാവും ഇവിടെ അടുത്താണ് സ്കൂള് കറങ്ങി തിരിഞ് പിള്ളര് വരുമ്പോ അഞ്ച് മണിയാവും മൂന്ന് മണിക്ക് സ്കൂള് വിടും
വീടും
ആഹ് അപ്പൊ പിന്നെ അതുണ്ട് ആ ഒരു ഇതില് മാത്രാണ് ഞാൻ പഠിച്ച് പോ
പഠിച്ചു പോയി അത് നല്ലകാര്യം.
ആഹ് അതൊണ്ട് അതൊരു കാര്യൊയി. ആഹ് പിന്നെ
ഹലോ കേക്കണ്ട് പറഞ്ഞേ ക്കേ ഏതൊരു കോള് വന്ന് ഞാനതാ നോക്ക്യത്.
വെര്ന്ന്ണ്ട് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ ആഹ് ഇപ്പൊ എങ്ങനെയുണ്ട് അവടെ ക്ലൈമറ്റൊക്കെ ക്ലൈമറ്റ് അപ്പഴത്തെക്ക് ചേഞ്ച് ചെയ്യു അസുഖങ്ങളൊക്കെണ്ടോ എല്ലാർക്കും
ഇല്ല കൊഴപ്പൊന്നുല്ല
ആഹ് ആഹ് ഞങ്ങളെവടെക്കെ ഒരുപാട് പേർക്ക് സ്ഥിരീകരിച്ചു അതാണ് ഞാൻ ചോയ്ച്ചത് ഒരുപാട് പേർ ക്ക് ഡെങ്കിപ്പനിയും അങ്ങനെയുള്ള കൊറെ അസ് സുഖങ്ങളൊക്കെ സ്ഥിരീകരിച്ചു പിന്നെ വയ എല്ലായിടത്തും വയറിളക്ക്വാണ് കൂടുതല്
ആഹ് അതെ യതെ ഇവടെ അങ്ങനെ വെല്ല്യെ കൊഴപ്പങ്ങളും തോന്നണൊന്നുല്ല.
ഉം ഉം ഉം ഒരാക്ക് വന്ന് കഴിഞ്ഞഴിഞ്ഞ വീട്ടില് ഒരാൾക്ക് വന്ന് കഴിഞ്ഞാ ഫുള്ളാണ്.
തെരെ ഇതുവരെ യാതൊരു കൊഴപ്പങ്ങളൊന്നുല്ല. ഇല്ലാണ്ടിരിക്കട്ടെ.
അതെന്നെ
ഉം വന്നയ്ഞ്ഞ അയ്ന്റെ പൊറകേന്ന് മാറാൻ നേരോണ്ടാവില്ല.
നേരം ഉണ്ടാവൂല ആഹ് ആഹ്.
അയ്ന് പിള്ളേർക്കെന്നെ ഒരു പനി പനിച്ചാ അവർ ക്ഷീണിച്ചു. ഒന്ന് നന്നായി വന്നതേ ണ്ടാവൊള്ളു.
ഉണ്ടാവൊള്ളൂ അതെന്നെ ഒരു പനി വന്ന് കഴിഞ്ഞാ പുള്ളാര് മൊത്തത്തില് പോയി ഒന്നാമതെ ഇതിനെക്കെ ഇത്രക്കി എട് ക്ക്ന്ന പാട് അമ്മക്ക് മാത്രേ അറിയൂ.
ഇവടെ രണ്ട് പേർക്കും അങ്ങൻതന്നായിരുന്നു പെണ്ണിനും ചെർക്കനും പെണ്ണിനൊന്ന് പനിച്ചു ശർദിച്ചു അപ്പതെന്നത് പിടിത്തം വിട്ടു ആകെ ക്ഷീണം. ന്നിട്ട് ഇന്നലെ എന്നെട്ത്ത് പറീണ്ട് ഏഹ് മമ്മി എനിക്ക് വയ്യ എനിക്ക് ക്ഷീണാണ്.
ഉം ഉം ഉം
പോന്നില്ല എന്നൊക്കെ പർഞ്ഞു. പിന്നെ അവക്കൊരു കൂട്ടുകാരിണ്ട് ബെസ്റ്റ് ഫ്രണ്ടാ. ഞാം പർഞ്ഞു കുഞ്ഞ് പോയില്ലെങ്കി അവക്ക് ഭയങ്കര സങ്കടാകും അവളന്നിട്ട് വീട്ടി വന്നി ട്ട് പറിം മമ്മി ഞാൻ പോവത്തില്ലന്നും പർഞ്ഞോണ്ട് അവള് ഭയങ്കര കരച്ചിലായിരിക്കുന്ന്. പുള്ളിക്കാരി എന്നെ എനിക്ക് മെസ്സേജയക്കും. ഇന്ന് കൊച്ച് പോയില്ലേ എന്താ പോവാഞേ അവന് അവക്ക് ഭയങ്കര സങ്കടായിര്ന്നു. അവള് വന്ന്ട്ട് എന്നോട് പർഞ്ഞു ഞാൻ സ്കൂളിൽ പോവുന്നില്ല മമ്മി എന്റെ കൂട്ടുകാര് രി വന്നില്ല ആഷ്‌ലി വന്നില്ല അഓണ്ട് ഞാം പോന്നില്ലാന്നും പർഞ്ഞോണ്ട് അവളെന്നെ പറക്കൂന്ന് അങ്ങനെ പർഞ്ഞപ്പോ അവള് പോയി.
ആഹ് പക്ഷെ നോക്കിക്കോളൻ ന്നൻ ചെലപ്പോ നമ്മള് മക്കള് പറയാ എൻ്റെ മോള് ഇത് പോലെ എന്റെ മോള് സ്കൂളി പോവുമ്പഴത്തേക്ക് എന്നും ഒ രണ്ടൂസം വയ്യ വയ്യ ന്ന് പർഞ്ഞ പ്പൊ ഞാം വെല്ല്യ കാര്യക്കില്ല നമ്മള് തൊടുമ്പഴത്തേക്ക് വേറെ കൊഴ് പ്പൊന്നുല്ലേര്ന്നു ആഹ് പിന്നെ ആള് നല്ല കവിളൊക്കെ വെ ച്ചു അപ്പോ ഞാൻ വിച്ചു ആ ആ ഫു ഡൊക്കെ കഴിച്ച് വീട്ടീക്കുമോ ഒന്നും കഴിക്കില്ല സ്ക്കൂളി കൊണ്ടോയ് കഴിച്ചൊക്കെയ് ഇങ്ങനെയാണെന്നൊക്കെ പർഞ്ഞ് ഭയങ്കരയിട്ട് ഇങ്ങനെ നോക്കിക്കോണ്ട് നിന്ന് പ ഒരോസം പെട്ടെന്നൊരു ചെറിയ ചൂടു പോലായി നോക്കിയപ്പഴത്തേക്ക് ആൾടെ പല്ല് കേടായി ആക്ക് നീര് വെച്ചതാണ് ഈ കവ്ള് വെ ച്ചതാക്ക് അപ്പൊ ഇത് നമ്മളറിഞ്ഞില്ല.
ആഹ് ഇന്നെന്റെ കൊച്ചിന്റെ പല്ലീന്നൊക്കെ ചോര വന്നു. എന്നോട് ഇന്നലെ എന്നോട് വൈകീട്ട് പർഞ്ഞു മമ്മീ ൻക്കി പല്ല് വേങ്ങിക്ണ്ട്. അയ്ന് ഉള്ളില് വേനെട്ക്ക്ണ്ട്ന്നർഞ്ഞു ഇന്ന് രാവിലെ ബ്രഷെയ്തപ്പോണ്ട് ചോരേം വന്നു അപ്പ ഞാൻ നോക്കിയ അപ്പ അപ്പൊ അപ്പയും പർഞ്ഞു ഞാനും പർഞ്ഞു ന്നാ കുഞ്ഞ് ബ്രെഷ് തട്ടിയതാ യതായിരിക്കും മുക്ക് ഇന്ന് നോക്കാം കൊറച്ചും കൂടെ വൈകിട്ട് നോക്കാം കുഞ്ഞിന് ഇനി എന്തേലും വെര്ന്ന്ണ്ടോ ഏഹ് എന്തേലും ബുദ്ധിമുട്ട് തോന്ന് ഞാ മമ്മിനോട് പർ മിസ്സ്നോട് പറയണം ന്ന്ട്ട് മമ്മിനെ വിളിക്കണംട്ടൊന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്
ആഹ് അപ്പോ അത് അപ്പൊ ആഹ് ഞാൻ ആ തോണ്ട് ഞാന് നോക്കി നോക്കിയപ്പഴ് വോ അപ്പൊ എന്നോട് ഡോക്ടർ ചോയ്ച്ചു നിങ്ങൾ ആരും ഇത് ശ്രദ്ധിച്ചില്ലേ കുഞ്ഞിന് കൊറേ ദിവസായാല്ലോ ഈ പല്ലിന്റെ ഇത് പ്രശ്നം വന്നിട്ടെന്ന് പല്ലിലകത്ത് കേടുണ്ടായ്ര്ന്നു
ആഹ് ശ്രെദ്ധിച്ചില്ല നമ്മള്
ആഹ് ശ്രെദ്ധിച്ചില്ല അപ്പൊ അതോണ്ട് ശ്രദ്ധിച്ചോൾണം ചെറിയൊരു ഇത് പോ പിന്നെ രണ്ടാമത്തെ ആക്ക് മെനെഞ്ഞാന്ന് കൊണ്ടോയി ഹോസ്പിറ്റൽല് കൊണ്ടോയി ട്രിപ്പ് ഇട്ടിരുന്നു ആക്ക് ചെർതായിട്ട് എന്തെങ്കിലും ഒന്ന് അട്ത്തൂടെ പോയാ മതി അപ്പഴേ മും മുഖാെക്കെ തട്ത്ത് ല് പുഴു ആട്ടിയ പോലെ വന്നി കണ്ണൊക്കെ ഇറ്ങ്ങി ആള് ചെറിയ ചൊറ്ച്ചില് പ ചൊറിച്ചില് പറഞ്ഞപ്പം ഞാൻ വലിയ കാര്യക്കില്ല ഞാ കലാമിലോഷനൊക്കെ ഇട്ട് ആളെ പറഞ്ഞയച്ചു സ്കൂളിന്ന് വിളിക്കും ടീച്ചറ് പെറം മൊത്തോം തട്ത്ത് പെട്ടെന്ന് ഒന്ന് വരണാേന്നും പർഞ്ഞ് അവിടെ ചെന്നപ്പെഴ്ത്തേക്ക് മോക് കണ്ണ് മാത്രെ കാണാം പ റ്റുന്നൊള്ളു കണ്ണിർങ്ങിയിട്ട് പെറം മൊത്തും ഇങ്ങെനെ നീര് വെച്ച പോലെ തടിച്ച് കേറി പിന്നെ നേരെ ഹോസ്പിറ്റൽല് എട്ത്തോണ്ട് പോയി ഹോസ്പിറ്റൽല് ചെന്നപ്പോ അവര് പർഞ്ഞത് കുഞ്ഞിന് ചെറിയ അലർജി റിയ ക്ഷൻ ഉള്ള ശരീരവാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളെന്തെയ്യെണം പിന്നെ ഇങ്ങെനെ ചെറിയൊര് ചൊറിച്ചില് വരുമ്പഴേ അപ്പെഴേ കൊണ്ടുവന്ന് കാണിക്കണംന്ന് പിന്നെ ഐ സി യുല് കേറ്റി ഒബ്സർവേഷൻല് രണ്ട് മണിക്കൂറ് ഇര്ത്തി ഇഞ്ചക്ഷ നെക്കെ എട്ത്തേന് ശേഷാണ് ആള്ടെത് പോയത് അത്കൊണ്ട് പേടിയാണ് കാരണം ആഹ് പണി കിട്ടും നല്ലത് പോലെ പണി കിട്ടും കാരണം പേടിയാണ് മക്കക്ക് എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാ ക ഫസ്റ്റേ കാണിച്ചാ നമുക്ക് പ്രശ്ന ഇല്ല പിന്നെ ഇപ്പം പേടിയാണെട എന്തെക്കെ അസുഖങ്ങളാണ് വരുന്നേന്നറിയാവോ എന്റെ എൻ ആഹ് എന്റാ പിന്നെ അമ്മേടെ അനിയത്തീടെ മോക്ക് മോള് ആള് പ്രസവിച്ചപ്പഴ്ത്തേക്ക് ഒമ്പത എട്ട് മാസം വരെ ഒരു കൊഴപ്പാെല്ല സ്കാനിങ്ങിലെന്നും ഒമ്പതാം മാസ്ത്തില് പറഞ്ഞു പിന്നെ കുഞ്ഞിന് ത തലച്ചോറിനൊന്നും വളർ ച്ച ഇല്ലാന്ന് തോന്നുന്നൊക്കെ പറഞ്ഞു അങ്ങെനെ നേരെ മെഡിക്കൽ കോളേജിലോട്ട് വിട്ടു മെഡിക്കൽ കോളേജിലോട്ട് വിട്ടപ്പഴ് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇത്രയും നാൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ സ്കാനിംഗ് റിപ്പോട്ടൊന്നും നോക്കിയില്ലേന്നും പർഞ്ഞ് ഡോക്ടറ് വഴക്കാെട്ത്ത് ഇതിനൊന്ന് ചെയ്യാൻ പറ്റില്ല പ്രസവിപ്പിച്ചെട്ക്കാനേ പറ്റാെള്ളൂന്ന് പർഞ്ഞു പ്രസവിപ്പിച്ച് എട്ത്തു ആൾടെ തല ചെറ്താണ് ആൾടെ ഫസ്റ്റമ്മക്ക് കാണ്‌മ്പ പേടിയാവു ആയിര്ന്ന് പിന്നെ പിന്നെ കണ്ണൊക്കെ വലുതാ കൊച്ചിനെ കാണുമ്പോ ആഹ് അപ്പൊ കൊച്ചിനെ തല ചെറ്തും ശരീരവൊക്കെ ഉണ്ട് ആവശ്യത്തിന് കൊഴപ്പവൊന്നുല്ല കിടന്നെടെത്ത് തന്നെയാണ് അവന് നടക്കാനോ അങ്ങൻത്തൊന്നുല്ലാ പിന്നെ സംസാരിച്ച് തൊടെങ്ങി മെല്ലേ അങ്ങനെ ഒര് രണ്ട് രണ്ടെര വയസ്സ് അപ്പ ആളട്ത്തെ ഗർ പ്രഗ്നന്റായി അത് അട്ത്ത പ്രഗ്നന്റായപ്പോ ഫസ്റ്റേ നല്ല ഡോക്ടറിനൊക്കെ കാണ് പോലെ ട്രീറ്റ്മെന്റാെക്കെയെട്ത്തു ഈ ആഹ് രണ്ടാമത് പ്രഗ്നന്റായ് ഒര് ഒമ്പത് മാസം കഴിഞ്ഞപ്പഴ്ത്തേക്കീ പെട്ടെന്ന് മോന് വായി വായിക്കൂടെ നുരയും പതയൊക്കെ വരാൻ താെടെ അങ്ങെനെ മൂത്തതിന് അങ്ങെനെ അ വനേയും കൊണ്ട് നേരെ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി അവനെ രണ്ടൂസം ഐസുവിയിൽ കേറ്റി മൂന്നാമത്തെ ദിവസം ആക്ക് ഡെലിവെറി പെയിനും വന്നു
അയ്യോ
അങ്ങനെ ആള് പ്രസവിക്കലും ഈ കുഞ്ഞു മരിക്കലും ഒരുമിച്ചായിരുന്നു.
ഉ
അതും എന്നുവെച്ചാ അവനെ രണ്ടര വയസ്സുവരെ മോ തറയിൽ വയ്ക്കാതെ വളർത്തി കൊണ്ട് നട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരിടത്തും ഒരു ഫങ്ഷന് പോലും പോവാതെ നിന്ന് അങ്ങനെ നോയിക്കൊണ്ടിരുന്നു അപ്പൊ ഏവം മരിക്കലും കൊച്ചിനെ കിട്ടലൊക്കെ ഒരുമിച്ചായപ്പോ മൊത്തത്തിൽ അവരങ്ങു ഡൗൺ ആയി പോയി അത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല അപ്പ ഈ ഡോക്ടറിന്റെ മിസ്റ്റേക്കും വര
ഉം അവർക്കൊരു ഭാഗ്യം ഉണ്ടെന്ന് പറയാ
കാരണം ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടാണ് ഒരു കുഞ്ഞ് പോയത് അതൊരു ഭാഗ്യമാണ് പക്ഷെ എങ്കി അത് ഞങ്ങളും പറഞ്ഞു കൊടുത്തു എടാ ചിലപ്പോം വലുതായിക്കഴിഞ്ഞാലും നിനക്ക് നോക്കാൻ ക പറ്റുള്ള ബുദ്ധിമുട്ടുണ്ടാവത്തില്ലേ അപ്പൊ അതുകൊണ്ട് അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ
അതെന്തോ കരുതി കൂട്ടിന്നെയാപ്പൊ ആ അതുകൊണ്ടന്താലും ഭാഗ്യയുണ്ടല്ലോ
ആഹ് അത് പക്ഷെ ഇയാകു വെള്ള ബോ നല്ല രീതിയി ഇനി അതിന്റെ ഇൻഫെക്ഷൻ ആയിട്ടാണ് അതിന്റെ ഇൻഫെക്ഷൻ ആണ് ഇങ്ങനെ സംഭവിച്ചത് ഉ അപ്പം അതിന്റെ ആ എനിക്കുണ്ട് വെള്ള പോക്ക് പക്ഷെ നമ്മളത് കാര്യമായിട്ട് എടുക്കത്തില്ലടാ
ആ ഞാൻ രണ്ട പ്രവിഷം കാണിച്ചത് അതെ രണ്ട മൂന്ന് വർഷം കാണിച്ചു മെഡിസിൻ എടുത്തു അപ്പൊ ഇനിയും കൂടുവാണെങ്കിൽ എന്താ വേറെന്തോ ചെയ്യണം കാണിക്കണൊന്നൊക്കെ പറഞ്ഞു
ആ ഇവിടെ എൻന്റെറെ സിസ്റ്ററിന് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു വെള്ളപോക്ക് നല്ല രീതിയിലായി ആള് ആക്ക് മുമ്പ് ഇതുപോലെയായപ്പോ അവിടുന്ന്വിടെ യൂസ് ചെയ്യാൻ വേണ്ടി സോപ്പ്ലോ ഷനൊക്ക കൊടുട്ടപ്പോ അതൊക്കെ ഇട്ട് അ്ജസ്റ്റ് ചെയ്തു അപ്പൊ ബ്ലീഡിങ് വന്നാപ്പോയാ അയാള് വിചാരിച്ചു ഇനി പ്രഗ്നന്റ് ആയി്ട്ട് അബോട്ടായി അങ്ങെ പോണെന്ന് പറഞ്ഞു കൊണ്ടു പോയി. അപ്പോഴാണ് അറിയുന്നത് ഇത് അകത്തോട്ട് ഇൻഫെക്ഷൻ ആയിട്ടാണ് പൊട്ടി ചോര വരുന്നതെന്ന്.
ആഹഹ് എന്ത് വന്നാലും പണി കിട്ടും. നമ്മള് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉ
അപ്പൊ അതൊക്കെയാണ് അതൊക്കെയാണ് ഒരു വല്ലാത്തൊരു വിഷയംന്ന് പറയുന്നത്. എന്ത്‌ മോനി ഉറക്കം വരുന്നോ
ഏ ഓൻ കുളിച്ചിട്ടൊന്നും ഇല്ല. ഉ പോരേ നേരം ഉറക്കവരുന്നു വരുന്നു ഓന് ഉറങ്ങൊന്നുല്ല ഇ ന്നലെതന്നെ ആ ഫുഡ് രാവിലത്തെ കഴിച്ചു
ഉം അവൻ കഴിച്ചായിരുന്നോ?
ആഹ് അവന അവന് വേണ്ടതവൻ കഴിക്കും
അംഗൻവാടി പോകുന്നോണ്ട് അങ്ങനെരു ഉപയോഗ ണ്ട് കേട്ടാ കറക്റ്റ് സമയത്ത് നമ്മള് കൊടു- ങ്കില മുട കെട്ടിന് പിടിച്ചെങ്കിലും നമ്മളെ ന്ന് വാങ്ങിച്ചു തിന്നും
ഇവിടെ അങ്ങനെയൊന്നുല്ല അംഗലവാടിത്തെ സമയമൊന്നുല്ല ഇവന് ഏത് നേരം ഭക്ഷണം വേണം ഇപ്പൊ ഒന്ന് ഒന്ന് കഴിച്ച് ഇപ്പറ വന്നിട്ടുണ്ടെങ്കി കുറച് കഴിയുമ്പഴത്തേക്കും പറയാ എനിക്ക് വിശക്കുവാ വിശക്കുവാ ഇങ്ങനെ പറഞ്ഞൊണ്ടിരിക്കും.
അത് അത് എന്റെ ഒരു ഇളയാളും അങ്ങനെയാ ചില അവർക്ക് വായിൽ എന്തെങ്കിലും ഇട്ട് ഇങ്ങനെ ചത - ചോണ്ട് നിക്കണം പക്ഷെ അങ്ങനുള്ള അങ്ങനെയുള്ള മക്കള് ഒരു പ്രായം കഴിയുമ്പോ ത്താണോ അങ്ങനെയായിരുന്നു ഒരു പ്രായം കഴിയുമ്പോ അവർക്ക് ഫുഡ് വേണ്ട അവർക്ക് ഫുഡ്ന്ന് പറഞ്ഞ സം - ഒമേ വേണ്ട ഇല്ലെങ്കി അത്രേം നല്ലത് എന്റെ മോന് സ്കൂളില് ഒരു നേരത്തെ ചോറ് കൊണ്ടോയാ ആള് കഴിക്കില്ല
ആഹ് അതെ
ആള് ചോറ് കൊണ്ടോയ കഴിക്കില്ല അങ്ങനെ അടച്ചോണ്ട് വെയ്ക്കും കാപ്പിയാണൊന്നൊണ്ടെങ്കി കഴിക്കും എന്നാ അവന്റെ പാത്രത്തില് ചോറ് കാണും കാപ്പി കൊടുത്ത വിടുന്നേന്റന്ന് ചോറു വേണം അപ്പൊ ഞാൻ ചോയ്ക്കും എടാ ചോറ് ഇതില് കെടക്കുന്നതാ അതമ്മള് ഷെയറെയ്ത് കഴിക്കുമ്പ അങ്ങനെയെക്കെയാണെന്ന് അപ്പം ഞാം പറിം അപ്പൊ ഞാൻ ചോറ് തരുമ്പോ ചോറ് തരുമ്പോ ഒരു കറിയല്ല പത്ത് കൂട്ടം കറിയാണ് കൊടുക്കു ന്നത് തോരനും അ വിയല്, മുട്ടയും, ചമ്മന്തിയും, അച്ചാറും, എന്ത മീൻ പൊരിച്ചത് അല്ലേ മുട്ട പൊരിച്ചത് ഇത് കൂടാതെ സാമ്പാറോ, മോരോ, എന്തെങ്കിലും അടപ്പുപാത്രത്തില് കൊടുത്തും വിടും
ആഹ്
അവനിതൊന്നും പറ്റത്തില്ല അവന് വേറെ ആരെങ്കിലും ചോറ് വാങ്ങി വാങ്ങിച്ച് കഴിക്ക്ന്നെതാ അവനിഷ്ടം പ്പൊ ടീച്ചറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവനിഷ്ടവൊള്ളെ നിങ്ങള് കൊടുത്ത് വിട്ടാ മതിയെന്ന്
ആഹ് യോ ഇപ്പൊ ഇഷ്ടവൊള്ളെപ്പോ എന്തോന്ന് നമ്മള് കൊടുത്ത് വിടാ
കൊടുത്ത് വിടു ആ ഇത് ഇത്രയും നമുക്ക് പറ്റു എന്നും കാപ്പി കൊടുത്തണം അവന് പിന്നെ എന്നും ചിക്ക വേണം അവന് യെന്നും ചിക്കന്റെ ആളാണ് എന്നും ചിക്കൻ വേണം
മ്
അത അതവന് മസ്റ്റാണ് എന്നും മീ മീ ഫ്രൈയെയ്തത് തിന്നും കറി കണ്ടുടാ അവന്
പിള്ളേരൊക്കെങ്ങനെ തൊടങ്ങിയാ
ആഹ്